ഹലോ?
ഹലോ
ആഹ പറഞ്ഞ ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയണ്ട് വിശേഷം.
ഓ സുഖം നല്ല വിശേഷം അവിടെയോ?
ആഹ സുഖായിട്ട് പോണു. ഞാന് അഞൊരു അച്ചാർ ബിസിനസ്സ് തുടങ്ങണംന്ന് പറഞ്ഞിട്ടണ്ടായിരുന്നില്ലേ? ആഹ ആഹ ഞാൻ താ ചെയ്യണംന്ന് പറഞ്ഞായിരുന്നല്ലോ ആ അപ്പൊ സക്സസ് ആയിട്ടോ വിജയിച്ചു. ആ ഞങ്ങളെവിടെ അടു രണ്ട് മൂന്ന് പേര് കൂടിയിട്ടാണ്.
കുടുംബശ്രീ വഴിവല്ലോന്നോ അതോ അല്ലാതെയോ?
ആഹ അല്ല കുടുംബശ്രീ അല്ല അങ്ങനെ നമ്മള് ചെയ്തിട്ട്. പിന്നെ കുടുംബശ്രീക്ക് കൊണ്ടുവരാ എന്നുള്ള ആദ്യംന്ന് വിയി ട്ട് കുടുംബശ്രീ സംരംഭത്തിൽ നമുക്ക് കുടുംബശ്രീ വഴി ഇത് കിട്ടും ലോണ് ഒക്കെ കിട്ടും. ട്ടല്ലോ അങ്ങനെ ചെയ്യാന്ന് നോക്കിട്ട് കുടും ഞങ്ങൾ ആദ്യം ചെയ്ത ഞങ്ങള് ഒറ്റക്ക്. അങ്ങനെ ചെയ്തതാണെങ്കും നമുക്ക് അത് കൊടു. ആഹ ഉണ്ടായിരുന്നു. ആ പിന്നെ സ്റ്റാറ്റണ്. ഏർ നാരങ്ങ ഉണ്ടായിരുന്നു. ചെമ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ മിക്സർച്ചാറ്. ആ പിന്നെ ബീഫ്, മീൻ എല്ലാം ട്രൈ ചെയ്ത്.
ആഹ ആ കൂടുതൽ പോയ താ
ആ അത് കാരക്കല്ലേ കാര ക നാരങ്ങയും കൂടെ മിക്സ് ചെയ്തു അതെ അതെ ഴം കരക്കിം കൂടെ ആദ്യം നമ്മള് കൊറച്ചൊന്ന് ഒരുപത്ത് രൂപ കൊറച്ച് കൊടുത്തു. അപ്പം സ്റ്റാർട്ടിങ് അല്ലേന്ന് വിചാരിച്ചിട്ടേ അത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ നല്ലത് സെയിൽ ആഹ ആ പിന്നെ എന്താണ് പിന്നെ അതൊക്കെ ഇഷ്ടമായിട്ട്. പിന്നെ രണ്ടാമത് മേടിച്ചവർക്ക് പിന്നെ നമ്മള് പിന്നെ സാദാെ ഇതി തന്നെ കൊടുത്തു. പിന്നെ പ്പ ഈ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നതുകൊണ്ടേ നമ്മള് നാല് ഞങ്ങൾ നാല് പേര് കൂടിട്ട്. ഒന്നിട്ട് സാധനം വാങ്ങും. പുറത്ത് അടുപ്പ് ഇപ്പൊ ഗ്യാസിനൊെ ഭയങ്കര ക്ഷമല്ല അ പുറത്ത് കല് വൊച്ചിട്ട് അങ്ങനെ ഒന്നിച്. അച് ഒരാളെ വീട്ടിൽ വെച്ചിട്ട് ചെയ്തതാണ് ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നു. സത്യം തന്നെ.
ആഹ്
ലൈസൻസും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കിയായിര്
നിങ്ങളത് പിന്നെ നിർത്തി വെച്ച- തെന്തിന ഇനിയങ്ങ് തൊടങ്ങിക്കൂടായിരുന്നോ വല്യ രീതിയിലൊരു സംരംഭകം.
നിർത്തിവെച്ചിട്ടില്ലാ. ഇനി അത് നമ്മള് എന്ത ലോണിനപേക്ഷിക്കണം. ഇപ്പ ഞമ്മള് കൊർച്ച് ക്യാഷെട്ത്ത്കാണ്ടങ്ങനെ സാധനം എർക്ക്യേതാണ്. ഏർച്ച്യൊക്കവൻ മേടിക്കും ഇപ്പൊ നമ്മള് ഒരു കിലോ ഒക്കെ എർച്ചി മേടിച്ചാ പിന്നെ അത്, അച്ചാറിടുമ്പൊ ഒന്നും കാണില്ല.
ആഹ് ആഹ് ആഹ്. അതിനൊക്കെ നല്ല ചെലവല്ലേ?
പിന്നേ നല്ല ചെൽ ആഹ് ബീഫച്ചാറിന് നല്ല ചെലവാ. നമ്മളൊര് കിലോ വാങ്ങിട്ടാല് രണ്ട് കുപ്പിയിലെക്കെ അത്ണ്ടാവുള്ളു, അയ്നൻസരിച്ച് നമ്മള് റേറ്റ് വാങ്ങ്ന്ന് ണ്ട്. ആ ചെലർക്കത് ഒരു വിഷയല്ല, അതന്നെ വേണംന്ന് പറയുന്നവര്ണ്ട്. ഏഹ് ബീഫാണെങ്കിലും മീന്
ചിക്കന്റെ ഇടുവല്ലെ ഇപ്പ അല്ലേ?
ഏഹ് ചിക്കന്ട്ന്ന് ണ്ട്ലേ ആഹ്.
ആഹ് കൈ ഇൻസ്റ്റേലെക്കെ കാണുന്നുണ്ട് ചിക്കൻ ചിക്കൻ വെച്ച്‌, അത് കണക്ക് മ ത്തി, മ മീ മത്തിയില്ലെ
ആഹ് മത്തിമീൻ ഞാനിട്ട ആഹ് ഇത് ഞാനിട്ടാ ഇതെങ്ങനേന്നറ്യോ? ഹസ്ബൻഡ് ഇവ്ടേ ന്ന് ഇബടെ ബീച്ചില് പോയാ എന്താവും ചെക്കമ്മാരെ കൂടെ അവരിങ്ങനെ ഒന്നിച്ച് പോയപ്പം കൊറേ കിട്ടിയായിരുന്നു, ഇന്ന അത്കൊണ്ടന്ന്ട്ട് വറുത്തിട്ടപ്പം, ഏ വറുത്തിട്ട് ബാക്കി വന്നു.
ആഹ് ആഹ് ആ ഞാ ഇവിടെ ആ മൂന്നാല് മൂന്നാലഞ്ച് മത്തിയിട്ട് ഞാനു ഇട്ടു, പക്ഷെ അങ് വിനാഗിരി ഇച്ചിരി ഒഴിച്ചപ്പഴേ കൂടിപ്പോയി കൊറച്ചല്ലേ ഒള്ളാരുന്നു മീന്, ഉം
എന്നിട്ട് അതതുപോലെ ബാക്കി വന്നപ്പം, ആഹ് വറുത്തതെടുത്തിട്ട് ഞാൻ അച്ചാറിട്ടായിരുന്നു ഉം ടേസ്റ്റ്ണ്ടായിരുന്നു.
ഉം ഇതും ടേസ്റ്റുണ്ടായിരുന്നു പക്ഷെ, വിനാഗിരീടെ ഒരു കുത്തലുണ്ടായിരുന്നു.
ആഹ് ആഹ്. കൂടിപ്പോയിലേ?
ആഹ്, കുഞ്ഞു മീനൊക്കെ എന്ത് ഒരുപാട് വിനാഗിരി വേണ്ട അത് വല്ല കുറച്ചേ ഒള്ളായിരുന്നു, ഒരു അഞ്ചാറ് മീന്
കൊർച്ച് ര് ഒര് ഒര്സ്പൂണ് ഒരര സ്പൂണ്, മീന് കൊർച്ചൊള്ളുന്ന്ണ്ടെങ്കി ഒര് ഉം പഞ്ചസാരട്ടാമതി
ആഹ് വിനാഗിരീടേത് മാറാനോ?
ആഹ് മാറാന്, കുത്തല് മാറാന് അല്ലെങ്കി ശർക്കര ഇച്ചിരി പൊടിച്ച് ചേർക്ക. അപ്പം അപ്പഴത് മാറും, ആ വിനാഗിരിന്റെ ആ കുത്ത് പോവും. അങ്ങനെ ചെയ്താ മതി. അപ്പങ്ങനെ എന്തായാലും വിജയ് നമ്മളൊന്ന് ആദ്യൊന്ന് ചെയ്ത് നോക്കാ, എന്ന് പർഞ്ഞിട്ട് ട്ടങ്ങനെ നാല് പേരും, അവരെടുത്ത് ഞങ്ങളെട്ത്ത്ള്ള ക്യാഷ് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ആഹ് വീട്ടിലെ പണ്യൊക്കങ്ങനെ നേരത്തെ തീർക്കും. വീട്ടില്ള്ള
പുള്ളാരൊന്നും കൊച്ച് പിള്ളാരൊന്നും അല്ലെങ്കി പിന്നെ പ്രശ്നല്ല. നമ്മക്ക് നമ്മടെ കാര്യങ്ങള് നോക്കിയാ മതിയല്ലൊ, പുള്ളാര് വെ വലുതാവുമ്പം പുള്ളാരെ കാര്യങ്ങള് നോക്കും. ഉം ഉം
സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പൊ അവര് ഉള്ളി അങ്ങനത്തെ സാധനങ്ങ വെളുത്തുള്ളിയൊക്കെ അവർ വീട്ടിലോട്ട് കൊണ്ടുപോകും രാത്രിപ്പോൊ പെളിച്ചിട്ട് രാവിലെ കൊണ്ടുവരും അങ്ങനെ വെളുത്തുള്ളിയ അച്ചാറിടാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി എല്ലാവരും എല്ലാര വീട്ടിലിരുന്നിട്ടും അതിന്റെ തൊലിയൊക്കെ കളയും എന്നിട്ട് പിന്നെ ഒന്നിച്ച് ആഹ് വീട്ടിൽ ഒരാളെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് തണുത്തിട്ട് കുപ്പിയിലാക്കി പിന്നെ അതിന്റെ ഇതൊക്കെ ഒട്ടിക്കണ്ട ലാബിലൊക്കെ ഒട്ടിച്ച
ആഹ് ആഹ്
ആഹ്
പേരെഒക്കെ ഇട്ടായിരുന്നോ ബിസിനസിന്
ഏഹ് അതെക്കെ ഇട്ടായിരുന്നു പിന്നെ എന്നിട്ട് എന്താ ഇവിടെയ് കടകളിലൊക്കെ അങ്ങനെ ചോദിച്ചു നമ്മൾ അറിയുന്ന ആഹ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവര് ആ ആദ്യ സാമ്പിൾ കൊടുത്ത അപ്പ നിങ്ങൾ വെച്ചു നോക്കൂ പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓർഡർ തരാന്ന് പറഞ്ഞു അപ്പം വെച്ചപ്പം പോയിട്ട് പിന്നെ അവര് വിളിച്ചു കൊ കൊണ്ടുവന്നച്ചേ ട്ടെ അത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രണ്ടാമതും കൊണ്ടുവെച്ചു അങ്ങനെ ആഹ് രണ്ട മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി ഇനി എന്താണ് പറഞ് നമുക്ക് ഇഞ്ഞി നമ്മളെ എ ഡി എസിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറഞ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ എന്താണ് പഞ്ചായത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞു സംരംഭം തുടങ്ങാന് ഉം
ആഹ്
ആഹ് വെയ
ഇപ്പം ഉണ്ടല്ലോ ലോണൊക്കെ ഉണ്ടല്ലോ സംരംഭങ്ങള് തുടങ്ങാനെ തയ്യ- തിനും അച്ചാറ് ബിസിനസ് എന്തോത്തിന് ആയാലും
ആഹ് ഉണ്ട് ഉണ്ട്
പിന്നെ കുറച്ച് മെനക്കെട്ടാ മതി ആഹ് പിന്നെ
ആഹ് അത്പ്പോ
കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ
ഉം ആ അതെ ആഹ് ആ കേൾക്കുന്നുണ്ടല്ലോ
ആഹ് ആഹ് പറഞ്ഞോ
ഇവളെയ് ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ചെയ്യണത് കൊണ്ടേ അതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല പെട്ടെന്ന് പണി തീരുന്നുണ്ടേയ് ആഹ് ഒരാള് ആഹ് അങ്ങനെ നിക്കും പിന്നെ ചൂടാറി കഴിയുമ്പോ പേക്കാക്കാനും
ഒരാൾ ഒറ്റക്ക് ചെയ്യുമ്പോഴല്ലേ മുഷിപ്പ്ണ്ടാവുന്നത് ഇരത്തും ഇല്ല ജോലി ഒറ്റക്കാ ഒറ്റക്കാുള്ള എല്ലാരോട ഉണ്ടെങ്കി സമയം പോകും
ആ ആഹ് അതെ അപ്പൊ നമ്മളെ കയ്യിലൊരു- അന്ന് ക്യാഷ് കിട്ടാൻ പോകുമ്പോ ഭയങ്കരം ഒരു സന്തോഷമാണ് നമ്മളെ നമ്മൾ അധ്വനിച്ചിട്ട് നമ്മളെ കയ്യില് വരല്ലേ അപ്പൊ നമുക്ക് വീണ്ടും അത് തൊടാ നമ്മളെ കയ്യിൽ ക്യാഷ് വരുമ്പോ നമുക്ക് ആഹ് തുടങ്ങണം നിർത്താൻ തോന്നൂല വേറെ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും നമുക്ക് എന്തേലും ജോലി കാണണം അങ്ങനെ- അയിനോടൊരു ഇൻട്രെസ്റ്റ് വരാണ് ഒരു സന്തോഷം നമ്മളെ കയ്യിൽ ക്യാഷ് വരുമ്പളേ
ആഹ് ആഹ്
ലാഭള്ള പരിപാടി തന്നെ ആണ് അവിടൊക്കെ ഒന്ന് വെച്ച് കുടുംബശ്രീയില് ഒക്കെ ആളോടൊക്കൊന്ന് മെമ്പേഴ്സിനോടൊക്കെ ഒന്ന് അംഗങ്ങളോട് പറഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്ക്‌ വെറുതെ ഒന്ന് സംസാരിച്ച് നോക്ക്‌ കുടബശ്രീൽ
ഇവിടെ പൂക്കള് പൂ പൂക്കടെ കൃഷിന്ന് പറഞ്ഞ് പൂവിന്റെ വിത്തൊക്കെ വാങ്ങിച്ച് കൊണ്ട് വന്നായിരുന്നു അവരത് കൃഷി ചെയ്തോന്ന് ഇതുവരെ അറിഞ്ഞില്ല പിന്നെ ഒണക്ക് ആ പിന്നെ നോയമ്പും ഒണക്കൊ ഒക്കെ ആയോണ്ട് പിന്നെ അത് കൃഷി ചെയ്തില്ല മഴ പെയ്യുന്ന സമയത്തായിരിക്കും ചെയ്യുന്നെ അപ്പ ഓണത്തിന് വിളവെടുക്കാൻ പറ്റോന്നൊന്നും എനിക്കറിയാൻ വയ്യ ഉം അത് നമ്മ കുടുംബശ്രീ വഴി ഉണ്ടായിരുന്നല്ലോ
അതെ
ആഹ് ജമന്തിപ്പൂ ആന്ന് തോന്നുന്നു അതിന്റെ അതാ പച്ചക്ക കറിയോ എന്തോ ഒന്ന് ഞങ്ങളെ ഗ്രൂപ്പില്ള്ളൊര് ഇത്ത മേടിച്ചാരുന്നു
അതെ എന്നിട്ട് എവിടെയാ അവരെ വീട്ടിലോ അല്ല ഒ ഒരാള് ഒറ്റക്കോ
ആഹ് ആഹ് ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് വസ്തു ഉണ്ടെങ്കി അതിനെ പറ്റി ചീട്ട് കൊടുക്ക ത്തിട്ട് ഇത്ര സ്ഥലം ഉണ്ടോ ന്നുണ്ടേ ആ അയിനനുസരിച്ചുള്ള കൃഷി ചെയാനുള്ള പച്ചക്കറി കൃഷിയും മറ്റേ പൂക്കളെ കൃഷിയൊക്കെ
ഇണ്ട് ലേ ഓണം
ആഹ് ഈ ഇത്ത ആഹ് ഏഹ് ആഹ ആ ചെണ്ടുമല്ലിയും ജെമന്തിയും ഉം
ചെണ്ട്മല്ലി നല്ലതാ അതെല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവൂല്ലോ നനച്ച്‌ കൊടുത്താല്
ആഹ് ആഹ്
നല്ല രസായിരിക്കും ആഹ
അവർക്ക് ശരിക്കും കൃഷിയുണ്ട് കേട്ടോ അവർക്ക് കോളിഫ്ലവറും മുന്തിരിയും ആഹ ശരിക്കും പിസ് ത്താ അവക്കാടോ ഇല്ലാത്ത ഒന്നുമില്ല അവരെ അയ്യത്ത് ഞാനൊന്ന് പോയാര്ന്ന് കാണാന്
അതെ പിസ്തക്കെ നമ്മളെടെ പിസ്തക്കെ ഇണ്ടാവോ
ആഹ് ഉണ്ടാവും ഉണ്ടാവും മരം നിക്ക്ന്ന് ഞാൻ ആദ്യായിട്ട് കാണുവാ അപ്പൊ അവര് പറയുന്ന് കഴിഞ്ഞ തവണ പിടി ച്ചാർന്നെന്ന്
അതെ ഏഹ് അതെ
മുന്തിരി അവക്കാടോ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലാത്ത ഇനം മുളക് തന്നെ എത്രയോ വെറൈറ്റി മൊളകകള് എല്ലാ ആഹ എല്ലാം ഒണ്ട് അവര് മെനക്കെട്ട് അതേന്ന് പറഞ്ഞ് നിക്കും പ്രായം ഒള്ളോരാ കൊറച്ച് മക്കളൊക്കെ വലിയ മക്കളാ അവ ഇവര് ഭാര്യേം ഭർത്താവും മാത്രേ ഉള്ളൂ കോഴി ഒണ്ട് ആട് ഒണ്ട്
ഉം അതിനെ അവർക്ക് അങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഒരു വഷം ഇണ്ടാവേ
ആഹ ആഹ് പണ്ട് തോട്ടേ കൃഷിയൊക്കെ ചെയ്ത് ചെയ്ത് നിക്ക്ണോരാവുമ്പോം
അതാണ് അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയാലോ അപ്പൊ അവര് ഉം ഈ ഫ്ലവറെ പൂക്കളെ അതൊക്കെ തുടങ്ങിയാൽ നല്ല വിജയിക്കൂട്ടോ പൂവ് ചെണ്ടുമല്ലിയൊക്കെ പെട്ടെന്ന് രണ്ടു മാസം കൊണ്ട് പൂ വിരിയൊല്ലോ ഈ മഴ ഒന്ന് കഴിഞ്ഞിട്ട് നടാനാ വിത്ത് പാകാനായിരിക്കും
ആയിരിക്കും പിന്നെ അയിനെപ്പറ്റി ഒര് അറിവും ഇല്ല പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ വക്കാണ്ട് ആരും അങ്ങോട്ട് പോക്കും വരക്കൊന്നും ഇല്ലാര്ന്ന് ഉ കുടുംബശ്രീക്ക് പാടമായിട്ടൊന്നുംല്ല അല്ലാതെ വീട്ടില് വീട്ടില് ഒരു വസ് തുവാങ്ങി ച്ചായ്ആയിരം ആയി
ആഹ്
ആഹ് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടീട്ട്
ഉം ഉം വെള്ളമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കില് നല്ല കാര്യം തന്നെയാ
ആ ഹ്ആഹ്
അതിന് രാവിലെ എനീച്ച നോക്കിയാൽ മതിയല്ലോ അതിനുള്ള പരിപാലനമൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ
ആഹ ഇടക്കൊന്ന് വളം വള ഇടുവോ മറ്റേ കീടനാശിനി അടിയ അതൊക്കെ ക്കെന്ന് നോക്കിയാ വിജയകരമായിട്ട് നടക്കും ഉ പിന്നെ മെനക്കെടാൻ ഒരു മനസ് വേണം എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരുന്നാൽ തീരും എന്നെ സംബന്ധ രണ്ടു ദിവസം അതിന്റെ പിറകെ നടക്കും മൂന്നിന്റെ അന്ന് പറയാ ഓ അവിടെരിക്കട്ടെ ആ ഒരു ടൈപ്പ ഞാന് ഞൻ ഒന്നന്റെ പുറകിൽ ഇങ്ങനെ മെനക്കെട് ഇങ്ങനടക്ക കാറില്ലെ അയ്യോ അയ്യോ
ശട്ടൂലല്ലോ
അത് ശരിയ എന്തോ തിനായാലും അൻ്റേതായ കഷ്ടപ്പാടുണ്ട് ആഹ് കഷ്ട ട്ടാലെ പത്ത് രൂപ കയ്യി കിട്ടു.
പത്ത് രൂപ കൈ കിട്ടണമെങ്കില് നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ കഷ്ടപ്പാടുണ്ട് അങ്ങനെ തന്നെയല്ലല്ലോ എല്ലാ ആണുങ്ങളും രാവിലെ എണീച്ചാ ജോലിക്ക് പോയി വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് ഏ ഏ ഇത് മഴയാണെങ്കിലും വെയിലാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അറിയൻ പറ്റില്ലല്ലോ
ഉം ഉം ഉം ഉ അവര് മഴയായാലും വെയിലായാലും പോയി
ഉ അവര് പോകണം നമ്മള് പെണ്ണുങ്ങക്ക് വീട്ടുള്ള ഒരു ജോലി ഉദ്ദേ എടുത്തില്ലാങ്കി
അതെന്നെ നമ്മക്ക് വയ്യല്ലേ
ആഹ് വയ്യ അല്ലെയ് കൊണ്ടുവരുന്ന ആണ്ങ്ങ ഞങ്ങള് ള്ളവരുടെ കാര്യാ പർഞ്ഞ്ട്ടോ ഒന്ന് സ്ത്രീകള് തനിച്ചുള്ള വീടാകുമ്പോ അവര് പോകും വേണം
ആഹ്
ഏഹ് ആഹ് അവര് ആഹ് ഓ
ആഹ് ഓക്കെ
അയ്ശരി